ആഹ് കേക്കാമോ
ആഹ് കേക്കാ
ഊണൊക്കെ കഴിഞ്ഞോ
ഊണ് കഴിഞ്ഞു
ആഹാ
ഊണ് കയ്ഞ്ഞാ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞേച്ചിങ്ങ് വന്നിരുന്നതാ
എന്തോ
ആഹ് കഴിഞ്ഞിട്ട് വന്നിരുന്നതാന്ന്
ഇരുന്നതാ ലേ മക്കളൊക്കെ എന്നാട്ക്കുണു മക്കളൊക്കെ ഊണ് കഴിഞ്ഞോ
എന്താ
മഴയാണോ
മഴല്ല. ഇര്ണ്ട് നിക്ക്ണ്
ആഹ് ഇവിടെ അതെ. കേക്ക്ന്നില്ല ഇടക്ക് നിന്ന് പോവുന്നേ
അതെയോ അഹ് അഹ് ആഹ്
പിന്നെ ആയിരിക്കും ചെലപ്പോ ഉം
ഞാനവിടെ റൈ ആഹ് റൈഞ്ച് കിട്ടാത്തോതുകൊണ്ട് വൈഫൈയുടെ അടുത്ത് വന്നിരുന്നാ സംസാരിക്കുന്നത്
അത് ശരി
മഴയായോണ്ടേ
ആഹ് മഴയായത്കൊണ്ട്, യ്യോ ഇന്നലെ നല്ല മഴയായിരുന്നു
അതെ ലേ
ആഹ്
ആഹ് ആ ഇങ്ങോ രാത്രിക്കൊക്കെ ഇങ്ങോട്ട് മഴയായിരുന്നു
ആഹ് ഇന്നലെ പകലും നല്ല മഴയായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെ മഴ പെയ്യുന്നില്ല, എന്നാലും മൂടിക്കടക്കുവാ
ആഹ് ഇനിയിപ്പ അതോ ഉള്ളൂ ഇനിപ്പോ വെയില് കാണ്ണെങ്കില്
ആഹ് ഇനി, സൂര്യനൊളിച്ചിരിക്കുവാ ഇനിയിപ്പൊ
അതെ കാലവർഷവായീന്ന് പറണ കേട്ടല്ലോ ഉം നൂനമർദ്ദം ഇടവപ്പാതി, നൂനമർദ്ദം ആയീന്നൊക്കെ പറണെ കേട്ടു
എന്തോ ആ ന്യൂനമർദ്ദാണെന്ന് പറയുന്ന കേട്ടു ശെരിയാ
ആഹ് ആഹ് ആഹ് ഇനിയിപ്പതുകൊണ്ട് ഈ നൂനമർദ്ദം കഴിയുമ്പഴത്തേക്ക് എന്താവൊന്ന് മഴ ക്കാലവാകുമ്പ എന്തായാലും എന്തെല്ലാം അപകടങ്ങളാ വരാൻ പോണെ, ഉരുള് പൊട്ടല് ആഹ് അതെ അതെ അതെ ഔ
മഴ പെയ്താലും പ്രശ്നം
അതെ, മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും ടൗൺ ല് ഏരിയയിലാണെങ്കില് മഴ വെള്ളം ഓടയില്ല, അങ്ങനത്തെ ആ ഒരു പ്രശ്നം, വേസ്റ്റ് വെള്ളം, അങ്ങനത്തെ എല്ലാം പ്രശ്നം മലഏരിയയിലാകുമ്പോഴത്തേക്കും മഴ ഉരുള് ഉരുളിനെ പേടി
അതെ
മൊത്തം
അയ്യോ കഴിഞ്ഞ ആ വയനാടിൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പോ തന്നെ പേടിയാ
എന്തോ ആളാന്നോ ഏതൊക്കെ രീതിൽ ആളുകൾ മരിച്ച് കടന്നാലേ കല്ല് കയ്യും കാലുമായിട്ട് ഓരോ അവ ഇവിടങ്ങളിലായിട്ട് എന്നിട്ട് ഓരോരുത്തരടെ അവസ്ഥ പറയണെന്നിട്ട് ആ ഒരു ആനയുടെ മുമ്പിലെങ്ങാണ്ട് പെട്ടുപോയ ഒരു അമ്മടൊക്കെ കഥ പറയണത് കേട്ടിട്ട് അല്ലേ
ആ അതെന്നെ സങ്കടും ആവാ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ ഒറ്റ മഴയത്ത് അത് മുഴുവൻ ഒലിച്ചുപോവും പിന്നെയും ഒന്നുണ്ടാക്കിവരും അടുത്ത മഴ വരും
അതെ അതെ അതെ ഇനി പ്പോ അങ്ങോടെ അപ്പൊ ആ പഴയ വയനാടിന്റെ ആ ഭാഗവേ അല്ലല്ലോ എല്ലാം മാറി മറിഞ്ഞല്ലോ
എല്ലാം മാറി ആഹ്
ഉം മക്കളും നഷ്ടപ്പെട്ടു ആ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് പൊരുത്തപ്പെട്ട് വരാൻ തന്നെ എന്തോരം പാടു വരും നമ്മക്ക് അല്ലെ ആ നമ്മുക്ക് കേട്ടിട്ട് തന്നെ എന്തൊരവസ്ഥ
പറ്റന്ന് ഞാന് മഴയൊക്കെ പെയ്യുമ്പത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതെന്റെ ദൈവമേ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ മഴ പെയ്യുന്നത് ഇഷ്ടവാ എന്നാലും ഇത് കേൾക്കുമ്പോം പേടിയാ
പേടിയ ആഹ് ആഹ് ആഹ് ഇടിയായിട്ടും അല്ലെ ഇടിയൊക്കെയ്
അതേന്നെ ഹിടി ഇടിമിന്നലതിനപ്പുറം
നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇതുപോലെ ഇടിയും അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ മഴ മഴ പെയ്താലും ഇങ്ങനത്തെ ഒരവസ്ഥയല്ലായിരുന്നു
ഇങ്ങനത്തെ അവസ്ഥയില്ലായിരുന്നു ശരിയ അത് അതോ നമ്മൾ അറിയാഞ്ഞാണോ എനിക്കറിയത്തില്ല
ആഹ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ തോട് കടന്ന് വേണം സ്കൂളിലേക്ക് പോണെങ്കില്
ആഹ് എനിക്കും
അപ്പൊ അതെല്ലേ ആഹ് അന്നേരം ആഹ് തോടിലിങ്ങനെ സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരം നല്ല മഴയാകുമ്പോഴത്തേക്കും ഏഹ് അച്ഛന്മാരിങ്ങനെ വന്നു നിൽക്കുവാരുന്നു തോടിന്റെ വിടെ
അവിടെന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ ആഹ്
ഇങ്ങനെ കൈ പിടിച്ച് കൈ പിടിച്ച് ഓരോ അവനവന്റെ മക്കളെ മാത്രമല്ലല്ലോ ഓരോ മക്കളെ ഇങ്ങനെ കൈപിടിച്ച് കൈപിടിച്ച് കൈ പുടിച്ചങ്ങനെ ഇപ്പുറത്തേക്ക് കടത്തി വിടും
ഞങ്ങടെ വീടിന് മുമ്പുവശം പാടമായിരുന്നേ അപ്പം മഴ ങ്ങോട്ട് നല്ല ഈ ഇടവപ്പാതിയൊക്കെ വരുമ്പോഴത്തേന് പാടം അങ്ങ് നിറയും നിറഞ്ഞിട്ട് റോഡിലോട്ട് റോഡിലോട്ട് വെള്ളം കയറിയിട്ട് ആഹ് റോഡിൽ കൂടെ നടന്ന് വരാൻ ഒരു മുട്ടറ്റം വരെയൊക്കെ വെള്ളം പോങ്ങുവാരുന്നു വലിയതൊക്കെ ആകുമ്പോൾ അതിലും പൊക്കത്തി വെള്ളം പോങ്ങും വഴിയില് പിന്നെ റോഡ് പൊക്കി പൊക്കി പൊക്കി ഇപ്പം മ റോഡിലോട്ട് അങ്ങനെ കേറുല്ല അപ്പം കടല് പോലെ ഇങ്ങനെ കിടക്കുവായിരുന്നു അവിടെ ഇതുപോലെ സ്കൂളിൽന്നൊക്കെ വരുമ്പോഴത്തേക്കിന് വഴിയില് വഴിയിൽ വന്ന് നിൽക്കും
ആഹ് പോകാനായിട്ട് ഇപ്പ ഒന്നും മക്കൾക്ക് അതൊന്നും അറി അറിയാൻ പോലും പാടില്ല
ശരിയാ
പിന്നെ അതെല്ല കാലഘട്ടോന്നും ആ പ്രദേശേ അല്ല ഇപ്പം തന്നെ റോഡ് പൊക്കി അതൊക്കെ ഈ അവസ്ഥയിലാക്കിയ നമ്മുടെ ആഹ് ആഹ് പോഴ തോടൊക്കെ ഉം ഉം പാടവേ ഇല്ല
ഇല്ല ആഹ് ഇത്ഏ ഏക്കറ് കണക്കി ഒത്തിരി കെടന്ന പാടവ ഇപ്പെ അവിടെ ഒന്നും ഇല്ല ചുമ്മാ കെറച്ച് കാടും പടലും കെറേ സ്ഥലത്തുണ്ട് ബാ ക്കിയൊക്കെ നെകത്തി വീടൊക്കെയായി പിന്നെ ബാക്കി ചുമ്മാ അവിടെ കെടക്കുവ ആരുയില്ല കൃഷി ചെയ്യാനും ഒന്നും
കൃഷി ചെയ്യാനും ആരും ഇല്ല ആഹ് സ്ഥലം ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ
ആഹ്
അങ്ങനെ ഞ ആഹ് റോ അങ്ങനെ പാടങ്ങൾ നെകത്താൻ പാടില്ലല്ലോ
ആഹ് ആഹ്
അതിനൊക്കെ ശരിക്കും ഒരു അനുമതി കൊടുക്കണ്ടേ എന്തു ചെയ്യണ്ടേ എന്നുള്ള ആഹ് ഒരിത് അല്ലേ
അതെ ഗവൺമെന്റ് തന്നെ അല്ലെങ്കില് കൃഷി ചെയ്യണം അവരു ആൾക്ക അവരു ഇത് തന്നെ ആൾക്കാരെ എടുത്ത് വിടണം അപ്പൊ ഗവൺമെന്റിന്റെ ജോലി ആകുമ്പം ആൾക്കാര് ചെയ്യാൻ തയ്യാറാവുവല്ലോ ഗവൺമെന്റ് തന്നെ ആഹ് അതൊരു ഏജൻസി പോലെ ആൾക്കാരെ ജോലിക്ക് വേണ്ടിയിട്ട് വിടണം അന്നിട്ട് അവിടെയെല്ലാം കൃഷി ചെയ്യണം അങ്ങനെയാണെന്ന് വരി ഗവൺമെൻറ് വിടുന്നു എന്നുള്ള പേരിലാവകുമ്പോ ആൾക്കാർക്ക് വരാൻ ത താൽ ല്പര്യവും കാണും കൃഷി നടക്കുകയും ചെയ്യും
കൃഷി നടക്കുകയും ചെയ്യും നമുക്ക് ഈ വെഷവ അവിടെന്ന് അപ്പെ എല്ലാം ഈ തമിഴ്നാട്ടിൽ നല്ല ആണല്ലോ കേറ്റ് ഇറക്കിക്കൊണ്ട് വരുന്ന ഓരോ സം അപ്പൊ അത് ഒരുപാട് നമുക്ക് മാറാൻ മാറ്റ്
ഉം മാറ്റാൻ പറ്റും ഇനി നെല്ല് പറ്റ റ്റുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷി അതിനകത്ത് ചെയ്യാൻ പറ്റുവെങ്കിൽ വെള്ളം മഴവെള്ളവും മഴയത്തും വെയിലത്തും ഒരുപോലെ നിക്കുന്ന എന്തെങ്കിലും കൃഷിയാണെങ്കിലും ചെയ്യാനായിട്ട് നോക്കിയെന്നാലേ അതൊന്നുയില്ല ആരും ഒരു കൃഷിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നദു പോലുയില്ല ഇല്ല
ചിന്തിക്കണ പോലുയില്ല ശരിയാ അതിറം സ്ഥലങ്ങളിൽ ചുമ്മാ അങ്ങനെ കെടക്കും അങ്ങനെയൊക്കെ സർക്കാർ ഒരിതിലേക്ക് ഏറ്റെടുത്ത് വരുവാണെങ്കിൽ നെല്ല് തന്നെ വേണ്ട ആഹ് പച്ചക്കറി എന്നിട്ട് ആഹ് ആഹ് ഇത് ഇങ്ങനെ ഇല്ലേ മ സിനിമയിലൊക്കെ കാണാൻ പാടില്ലേ വീട്ടി കൊണ്ടേ വിക്കുക അതിന്റെ നിശ്ചയ വില അങ്ങനെ ആ കൊട്ടേഷൻ അങ്ങനെ ഒരിതിന് അതിലേക്ക്ക്കെ നമ പക്ഷെ ആളുകൾക്ക് അങ്ങനെ ജനങ്ങൾക്ക് ഒര് പറയാനൊള്ള ഒരു അഭിപ്രായം പറയാനൊള്ള ഒരുത് സംഭവം ഒക്കെ ഒണ്ടായിരുന്നു നമുക്കൊക്കെ അങ്ങനെ
പറയാമായിരുന്നു ആഹ് പറയായിരുന്നു ശരിയത്
ആഹ് അപ്പെതന്നെ കൊറെയക്കെ നാടും നന്നായേനെ ഈ ചള്ള് ഒരു പണിയില്ലാതെ നടക്കുന്ന ജനങ്ങളുണ്ടല്ലോ
അതെ അവരൊക്കെ ഒന്ന് ഗവൺമെൻ്റ് ഒരു ഏജൻസി പോലെയാക്കി അവരെ എല്ലാം അതിനകത്തെടുത്ത് അവർക്കും എടയ്ക്ക് ജോലി ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം എന്നുള്ള രീതിയില് ആക്കിയെന്ന അവര് ജോലി ചെയ്യാൻ പോകാൻ തെടങ്ങും അപ്പൊ അവര് ഗവൺമെന്റിന്റെ കീഴിലാന്ന് കാണുമ്പോൾ അവർക്ക് സന്തോഷവായിരിക്കും ഓ ഞങ്ങള് ഗവൺമെൻ്റ് ജോലിക്കാരാന്നൊള്ളേ
ആ ഒരിത് അപ്പൊ അല്ല ഈ ഒരു പണി ഇല്ലാതെ ഇങ്ങനെ ഈ വൈകുന്നേര സമ സമയങ്ങളിൽ പോയി കുത്തിയിരിക്കുന്ന വരുമ്പോ ഒരു ഇച്ചിരെ വെള്ളവടിക്കാനും അങ്ങനെയെക്കെ ആളുകൾക്ക് തോന്നും
അതും അതും കെറഞ്ഞു കിട്ടും കറട്
അതും കെറഞ്ഞ് കിട്ടും ആഹ് ആ ഒരിതാണല്ലോ അങ്ങനെയാണല്ലോ കൂടുതൽ ഇവിടത്തെ ചെറുപ്പക്കാരെല്ലാരും ഒരു പണിയില്ലാതെ പിള്ളാർ ഫോണും കുത്തി അങ്ങനെ ഇരിക്കും പിള്ളെ- ആഹ അപ്പൊ തന്നെ കൂട്ടുകൂടി ഓരോ സീൻ കാണലായി അപ്പൊ ഇച്ചിരി ഉപയോഗിക്കാൻ തോന്നും അങ്ങനെയൊക്കെയാണല്ലോ
അങ്ങനെയാണ് മാറുന്നത് ശരിയാ അതൊക്കെ മാറിക്കി എന്തങ്കിലും ജോലിണ്ടോ അത് കഴിഞ്ഞു വൈകുന്നേരം ക്ഷീണിച്ചു വെരുമ്പോൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളും
അതന്നെ പിന്നെ നോക്കുമ്പോന്നെ ഗവൺമെന്റ് ജോലി അല്ലേ അപ്പ തന്നെ ഒരു ഡിമാൻഡ് വരും
ഡിമാൻഡ് വരും അതിന് ഗവൺമെൻ്റ് കൂടെ മനസ് വെക്കണം
മനസ് വെക്കണം അങ്ങനെയൊക്കെ ഒരു ഇതിലേക്കൊക്കെ എത്തിപ്പെടുവാണെങ്കിൽ നാടും നന്നായേനെ ഏ വെഷവസ്തു പിന്നെ ഒരുപാട് രോഗം-
ക് പിള്ളേരൊക്കെ ആണെങ്കിലും എന്തുമാത്രമായി മയക്കുമരുന്നും അതും ഇതൊക്കെ വരുന്നത് അല്ലേ
അത് തന്നെ ഓ എന്തെല്ലാം രീതിക്ക്
ആഹ
നമ്മള് കേട്ടിട്ട് കേട്ടാ ഞെട്ടി പോകുന്ന ഒരു രീതിയല്ലേ
ഉം
ഏതൊക്കെ രീതിക്കുള്ള കൊലപാതകങ്ങള്
അതെ! ഈ മയക്കുമരന്നൊക്കെ ആവുമ്പ ഇവർക്ക് ബോധവും ഇല്ലേ
ബോധം ഇല്ല
ആഹ
അപ്പൊ അങ്ങോട് ഒരു ദാഷിണ്യം ഇല്ലാണ്ടെ പണ്ടൊക്കേന്ന് പറഞ്ഞൊരു കൊല എന്നൊക്കെ പറഞ്ഞൊരു സമാ ആ സമാധാനം ഉള്ള കൊലപാതകവായ്രുന്നു. ഇപ്പൊന്ന് പറഞ്ഞാ യൂ- പാടിട്ട് ഇല്ലായ്മ കണ്ട കേൾക്കാൻ പോലും പേടിയാവുന്ന സൈസ് കൊലപാതകങ്ങളാ
അതുമാതിരിയള്ളതാ സിനിമയിലൊക്കെ ആണെങ്കിൽ എന്തും വേണ്ടിയാല്ലേ
എന്താ അത് തന്നേ ഈ കഴിഞ്ഞടക്ക് ഞങ്ങളൊരു സില്മ കണ്ട് ഈ മീൻനക്ക തൂക്കിയിടുന്ന അതിനകത്തൊരു ആളെ തൂക്കിയിട്ടിട്ട് ആ മിഷീനകത്തേക്ക് കേറ്റ്- ചോര തെറിച്ച് ഓഹ്
അതൊക്കെ എന്നാ പറയാനാ
ആഹ് അല്ല നമ്മടെ നാടിന്റെ വികസനം അനുസരിച്ച് ന- ഒരു സൈഡില് നല്ല വികസനങ്ങള്, ഒരു സൈഡില് അതുപോലെ തന്നെ ചള്ളായ വികസനങ്ങളും നടക്ക്ന്ന്
അതേ അതു തന്നെ.
ഒഹ്
ഓർത്തോർത്ത് പേടിക്കാവുന്നേ ഒള്ള്. അത് നമ്മളൊക്കെ ന്താ ചെയ്യാന്ന്റിയത്തൂല്ല.
അതെ അതെ ഞാനൊക്ക ചെലപ്പോ ഇങ്ങനെ ഓർക്കും. ഉള്ള നേര്ത്തെ വല്ലോം അസുഖം വന്ന് കിടപ്പിലകാതെ അങ്ങ് പോവുവാണെങ്കില് അതാണ് ഏറ്റ- റ്റവും നല്ലത്
ശരിയാ അത് ലോക വസാനിക്കുന്ന വല്ലോം പെട്ട- ട്ടന്ന് നടക്കുവായിര്ന്നെങ്കി നല്ലതാര്ന്നെന്നോർക്കും ചെലപ്പോ.
നല്ലതാര്ന്ന്, അതല്ല നമ്മളീ പൊന്നേ കർളേയന്ന് വെച്ച് നമ്മള് നമ്മള്കടെ സമയോം നമ്മടെ ജീവിതം എല്ലാം മക്കക്ക് വേണ്ടീട്ട് കൊടുത്ത്- ത്തിട്ട് നമ്മ ആ ഒരു പിന്നെ ആ മക്കടെ കൈകൊണ്ട് തന്നെ ആ വാ കൊണ്ട് തന്നെ നമ്മളെ ഒര്- ഒരു തള്ളി പറയുന്ന ആ ഒരവസ്ഥ ഓർക്ക്മ്പോ സഹി-
സഹിക്കൂല്ല
ആ ആ നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ കേക്- ക്കൂലൊ മക്കളാ അടിച്ചു കൊന്നു. ആ അങ്ങനെക്കെ കേക്കുമ്പഴേ പേടിയാകും ഇതുപോലെ വളർത്തി കൊണ്ടോന്നതല്ലേ അവര് രേം അവര്ടെ പേരന്റ്സും
അതെ അതാണ് കേൾക്കുമ്പോം പേടിയാവും.
ഉം ഞാനിങ്ങനെ ഇവിടെ മോനോട് പറയും എന്റെ പൊന്നുമോ- നെ നിനക്കൊന്നും എന്നെ ഒന്നും വേണ്ടെങ്കിൽ വല്ല അനാഥാലയത്തിലും കൊണ്ടെയ്- ട് കൊല്ലൊന്നും ചെയ്യര്ത്ട്ടോ. അങ്ങനെ പറയും പഷെ തമാശ ഒള്ളതൊരു സ- ത്യ വായലോ താ ആണല്ലോ. സ്വത് ആ സ്വത്തിനൊക് വേണ്ടീട്ട് ഒരു നിസാര ഒരു അഞ്ച് സെന്റിന് വേണ്ടിട്ടൊക്കെ അല്ലേ ഈ മാതാപിതാക്- ക്കളെ കൊല്ലണതും ഓരോ ടി വി ങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കാണാലോ ഓരോ അമ്മമാര ഉപദ്രവിക്കണ അങ്ങനെകെ